ഹലോ
എന്താ വർത്താനൊക്കെ
നല്ല വർത്താനം സുഖം തന്നെ
ആഹ് എന്താ പരിപാടി ചോറൊക്കെ കഴിച്ചോ
ആഹ് കഴിച്ച് കേടന്നു
ആഹ് എന്താ സ്പെഷ്യലൊക്കെണ്ടോ
ഇല്ല ഇന്ന് സ്പെഷ്യലൊന്നുല്ല സ്പെഷ്യല് ഇന്നലെണ്ടായിനു
ഏ ശെരി എന്താ മക്കളൊക്കെ ഒറങ്ങിയോ
ഇല്ലേയ് ഇവിടെതാ കളിച്ചെട്ക്ക്ണ് അവർക്ക് കേട്ക്കാനായിട്ടില്ലോന്ന്ണ്ട്
ഏ സ്കൂളില്ലേന്യോ ഇന്ന് ക്ലാസ്സല്ലേന്യോ
ക്ലാസ്സുണ്ടായിനു ഇന്ന് മീറ്റിംങേനു അപ്പൊ ഇന്ന് ഉച്ചക്ക് വിട്ട് രണ്ട് ഒരു മണി ഒന്നേമുക്കലൊക്കായപ്പോ സ്കൂള് വിട്ട് ഇന്ന് പിടിഎ മീറ്റിംങേനു സ്കൂള്ല്
ഏ അത് ശെരി ആ ഇവ്ടെ ഇവരേ സ്കൂള്ലൊക്കെണ്ടായിനിന്ന്
അവ്ടെ ഏ അവ്ടെ ഫുഡയിച്ചോ
ആഹ് ഫുഡ്ഴിച്ചു ഇവലൊക്കെയിന് ഇന്ന് നേരത്തെ മദ്രസ്ക് നീക്ക്ണോണ്ടേ നേരത്തെ കേടക്കും ഒക്കെ എല്ലാരും
ന്ന്ട്ട് കുട്ട്യാള് ഒറങ്യോ
ആ മക്കളൊക്കെ ഒറങ്ങി
ഏഹ്
രണ്ടാള് ഒറങ്ങിപോ ക്ക്ണോള്ളൂ
ഏ അത് ശെരി ഏ ഇവരങ്ങനെന്നെ ഇവര് ഒറങ്ങണെങ്കി പയിനൊന്നണിയൊക്കെ ആവും ലാസ്റ്റ് ഞാന് കടന്ന് ഒച്ചട്മ്പോ ചീത്ത പറയുമ്പോ ഓര് ഒറങ്ങോള്ളൂ അത് വ രെ ഒങ്ങൂലാ
ഏ സ്കൂൾ ട്ടാണ് ഉച്ചക്ക്ങ്ങനെ ഒറ സ്കൂള്ട്ട്ന്നാണ്ട് ചെലപ്പോര് കണ്ണ് മാളും അത് ഒ ക്കൊറങ്ങിയാ പിന്നെ രാത് നേരം വൈകിയേ ഒറങ്ങോള്ളൂ ഒറങ്ങാത്തീസം പിന്നെ നേരത്തെ കട ത്തൊലേ അതോണ്ട് പിന്നെ അങ്ങനത്തെ കൊഴപ്പല്ല അപ്പൊ പിന്നെ ചെറ്തിന് ചെറിയൊരു പനിയുണ്ട് ചെറിയേ കുട്ടിക്ക്
ആ ആ ഇപ്പൊ ഫുള്ള് കാലാവസ്ഥന്റെ പ്രശ്നാ അല്ലാതെത്തുല്ലാ
പനി എന്താ മഴിം അത് കൊറച്ച് വെയിലും പിന്നെ അത് അങ്ങട്ടും ഇങ്ങട്ടും മായ ചെറിയേ മായച്ചാറ്റിലും കൊണ്ടാണ്ടേ ഓലിതിലെ വാതില് തുറക്കാൻ നക്കല്ലേ ഞമ്മള്
ചെറിയ മക്കളല്ലേ അവര് അടങ്ങി നിക്കുലല്ലോ അവര് അങ്ങനെ പോഞ്ഞോണ്ട്
ഞമ്മള് വാതിൽ തുറക്ക്ണ്ടോ നോക്കി ഇരിക്ക ഓല് പായാന് ഇപ്പൊ കഫംക്കെട്ടും ഇതൊക്കെ മാറി ഇപ്പം ലെവലായി ഇങ്ങനെ വരുന്നുള്ളൂ ഒരാഴ്ച ആായിട്ടൊള്ളു ഇപ്പത് അപ്പോത്തിന് അടുത്ത
എല്ലോട്ത്തും ഇതന്നെണ് ഇപ്പൊ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത്ക്കൊക്കെ പോയാ ഫുള്ളി പനി ചുമ കഫക്കെട്ട് ഇതന്നെ
പനി ആയാലും പ്പൊ ഇത് ഇത് അടിമി റ്റായി അഡ്മിറ്റ് ആക്കാണ് വേഗം ഈ പനിക്ക് ക്ക് വൈറസ് വൈറസ് പനിയായിട്ടേ പേടിയാണ് അതിനനുസരിച്ച് ഓരോ അതിന്റെ കൂടെ വേറെ പനിയും വയറിളക്കും അതിന് ഓരോ പേരും
ആഹ് പേരോണ്ടാാണ് പ്പൊ സാദാ പനിക്കും വയറളക്കത്തിനും തന്നെ ഇപ്പൊ ഓരോ പേരുകളും
ആ അത് ബാധിച്ചു ഓരോ കുട്ടി മരിച്ചു പറഞ് അത് ശെരിക്കും വേറെ എന്തെങ്കിലും കാരണം ഉണ്ടാവുള്ളില്
ആഹ് ആഹ് ഇപ്പൊ കൊറോണ കണ്ടില്ലേ അന്ന് കൊറോണ ടൈം പറഞ്ഞാല് എല്ലാർക്കും അതൊരു കൊറോണ പറഞ്ഞാ വല്യയൊരു മാരക അസുഖേനി ഓ അത് സാതാ നമ്മക്ക് ഉണ്ടാകുന്ന ഒരു പനി ആഹ ഈ ഒരു പനി ജലദോഷം കഫക്കട്ട് ചുമ് ഇതൊക്കെടെ കൂടിയതാണ് ആഹ് ഇതൊക്കെ പാടെ കൂടതാണ്ട് അ അതരു കൊറോണ യാക്കി മാറ്റുകയാണ്
അത് വലിയ ഒരു പേരാക്കിക്കണ്ടു പേടിപ്പിച്ചു നമ്മളൊക്കെ
ആ ആ
അതേപോലെ പുതിയ അസുഖഷിഗല്ല തേപോലെ വയറിളക്കം പേടിയാണ് എന്തചോരന്ന് ഡോക്റ്റം ഡോക് ക്റ്റന്മാരുടെ അടുത്തേക്കെത്തുമ്പോത്തിന് വയർൾക്കം ണ്ട്ന്ന് പറയുമ്പോത്ത്ൻ എന്തരക്തന്ദേലും കാണ് ണ്ടാന്നാ ചോയിക്കണേ
പേടിയാണ് പ്പൊ അസു ള്ളിപ്പത്തെ കാലാവസ്ഥയണ് അല്ലാതൊന്നുല്ല ഇനിയിപ്പങ്ങനെന്നെ പ്പൊ ഈ വെയില് മഴ കയ്യോളം ഇങ്ങനെന്നെ യിക്കാരം ഓരോരങ്ങനെ അസുഖങ്ങളിങ്ങട്ട് പടർന്ന് പിടിക്കും ആഇ വെയിൽ ആകുമ്പോ മക്കക്കൊന്നൊരു കൊയപ്പുല്ല
അത് ശെരിയാ
വെ ആ വെയിലാകുമ്പോ ആ അവർക്കൊരു കൊയപ്പുല്ല ഈ മഴ മഴ വെറും മഴഒറ്റക്കോള്ളെലും കൊയപ്പല്ല പക്ഷെ ഈ എടം മയ് മയിം അതിന്റെടീലല്ലേ വെയിലും ഇത് രണ്ടുംകൂടവുമ്പളാണ്
ഓരോ പ്രശ്നങ്ങൾ ണ്ടാവുണി പിന്നെ ചെറിയ മക്കളല്ലേ തണ്പട്ടിയാ വേം കഫക്കെട്ട് ണ്ടാകണ മക്കൾ ആയാല് പെട്ടനുണ്ട്
ആ അതെ
പ്പൊ മാറി ഒരാഴ്ച മരുന്ന് കൊടുത്തുകൊടുത്തു മാറ്റിയത പ്പൊ വീണ്ടും ഇത് തൊടങ്ങി ന്ന ങ്ങനെ നമ്മളെ വേ നമ്മളെ ബാക്ക്കൂടെ കൂടിയാണ്ട് ഈ ചാറ്റൽ മഴ കൊണ്ടത ഏതോ തോന്ന്ണ്ട് എന്തെങ്കിലുംങ്ങനെ വാണ്ടെ ഓൽക്ക്
അ അ അചെറിയ മക്കളല്ലേ നമ്മക്ക്പ്പൊ അവരെ പിടിച്ച്താൻ കഴിയൂല
മ് പഷേ പ പപനി വന്നാൽ മ് അയിന്പ റ്റം അസുഗം വന്നലാണ് പേടി പുട്ചാൻ കിട്ടാതാണ് അതാണ് അസുഗോരോർതർക്ക്
ഞാൻ അവടെ വരവിനങ്ങനെ പോർ ത്ത്ക്ക് ഞാൻ വല്ലാതെ വിടലില്ല മഴ ചരൽ കൊള്ളനാണ് ണ്ട് പോർത്ക്ക് എർങ്ങിയാ ഞാൻ ബേക്കിൽണ്ടാവും
അതന്നള്ളത് ഇതമ്മള് കാണാതെ എറങ്ങും നമ്മൾ വല്യകുട്ടിയാൾ ആവുമ്പോ പുഡ്ച്ച് ഇത് നമ്മളൊന്ന് ഷെഡ്യൂൾ എന്തിനേ പണിക്ക് തിരിയുമ്പോത്തിന് ഈ സൈഡിൽ എൻഡിനെലും പണിയെടുത്ത് പോവുലെ അല്ലെങ്കിൽ ഒൽക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ ഫോണ് ന്നാപിന്നെ തരക്കടില്ല ന്നാ ഓല് ണ്ടന്നെന്നെ അറി
ഉം അത് പിന്നെ അധികം കൊടുക്കാനും വയ്യല്ലോ
ആ ഫോണ് കാണാനും വയ്യല്ലോ ഫോൺ കൊടുത്താ അവിടെ കൊയ്പല്ല അതെങ്ങാനും വാങ്ങിചെങ്കിൽ പൊറുത്തുകൂടെ പോയിന്നാൽ അല്ലെങ്കിഅങ്ങനെ ഓരോന്ന് പറഞ്ഞു കരച്ചിലോ അങ്ങനെന്തേലും ഓക്കേയി ങ്ങനെ പോകും
ഫോണിന്റെ അടിമ പറഞ്ഞത് അയിലും വല്യ ബുദ്ധിമു ട്ടാണ് അസുഖം വരാണെ അതും ബുദ്ധിമുട്ടാണ്
അടങ്ങിക്കാനും മാണ്ടി നമ്മൾ കൊടുക്കും ചെയ്യും
കൊടുക്കു ആ പക്ഷെ അത്ര കേട് ആ അത്ര കേടില്ല നമ്മക്ക് ടിവി ഇട്ട് കൊടുണേന് ടിവിയൊക്കെ ആവുമ്പോ അവര് ദൂരെ നിന്ന് കാണ്ടല്ലേ ആ ദൂരെന്ന്കാണ്ടല്ല കാനണൊള്ളു ഇത് ഫോണണേ ആ കണ്ണിന്റെ മുന്ന്ക്ക് കൊണ്ടാന്ന് കാണുമ്പൾ അവർ റെഡിയേഷൻ ഭയങ്കരമാണ് ചെറിയ മക്കകോക്കെ ന്ന് പറഞ്ഞപെട്ടന്ന് അത് പിടിക്കേം ചെയ്യും
ഉ എന്റതിനൊക്കെ അങ്ങനെ തന്നെയാണ് യു യൂട്യൂബില് ഷോർട്സ് മാത്രം കാണാ അയിന്ങ്ങ
ആ അതാണ വാശി വരുന്നത് ഷോർസ് കണ്ട മക്കക്ക് വാശി വ്യാപരം
യൂട്യൂബിന്റെശ് കുട്ടികളെ കിഡ്സ്‌ റ്റ് ആ കേഴസിയൂട്യൂബ് ഇട്ട അത് വാണ്ടന്ന് മ മറ്റതു തപ്പി പിടിച്ചെടുക്കും
ആ കഴിയുന്നതും അയിന് അത് ഇടാതക്ക ഒഴിവാക്കി കൊടുക്ക ക്ക നല്ലത് ഷോർട്സ് ഈ റീൽസ് ആവുമ്പള ക് വാശിള്ളൂ അല്ലാത്തത് അങ്ങനെ കാണണം മാത്ര ല്ല മറ്റത് ഇങ്ങനെ കാണ്ടകണ്ടതന്നെ കാണുമ്പോ ഓൽ ഫോൺ വാങ്ങിച്ചാലും ഓൽക്ക് അത്ര കൊഴപ്പ ഉണ്ടാവുല്ല ഇത് റീൽസില്റഞ്ഞാല് ഇങ്ങനെ ഫുള്ള് ഇത് ഇങ്ങനെ വരല്ലേ ഓരോന്ന ഒ രോന്ന് ഇങ്ങനെ വരല്ലേ നീക്കണെ ആ നീക്ക്നീഅനുസരിച് ഇത്ങ്ങനെ വരുമ്പോ അത്ങ്ങട്ട് ലഹരിയായി മാറാണ് ഒൽക്ക് ചെറിയ മക്കൾക്ക ചെറിയ മക്കൾക്കാണോ വാശി കൂടി
അത് വലിയോന്റങ്ങൾക്ക് നമ്മള് പറഞ്ഞാലും അവർക്കു മനസ്സിലാവും ട്ടും കാര്യല്ല ഫോൺ കൊടുത്ത പിന്നെ വാങ്ങാൻ കഴിയാൻ എന്താ ബുദ്ധിമുട്ട് അറിയോ തെരൂലങ്ങട്ട് പിന്നെ അത് എങ്ങനെയ ച്ച് മറ്റേ ഫോണന്നൊക്കെ വിളിച്ച് അങ്ങനെയൊക്കെയാണ് വാങ്ങല് പിന്നെ ഒന്നും ഫുഡ് കയിക്കുല അപ്പൊ പിന്നെ നമ്മള് എന്തേ കഴിച്ചോട്ട് വിചാരിച്ചണ്ട് കൊടുക്ക
ആ
അതാണ് ഒന്നാമത്തെ പ്രശ്നം നമ്മുടെ തന്നെയാണ് തെറ്റ് നമ്മള് കൊടുക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ചോറ് എന്തെങ്കലും ഒന്ന് കഴിക്കട്ടെ എന്ന് കരുതി കൊടുക്കും ഞമ്മള് ഓൽക്കത് അത് ശീലമായി പിന്നെ എല്ലാ സമയവും അത് തന്നെ എല്ലാ സമയവും അവർ മൊതലുകയാണ് ഏത് ഇപ്പോ അവിടെ മഴയുണ്ടോ
ഫുള്ള് മഴ തന്നെയാണ്
ആ
ഇന്നലെ വെയിലർന്ന സാധനം ഇന്ന് വെയിൽഎന്ന സാധനം കിട്ടിയിട്ടില്ല ഇന്നപ്പൊ ഫുള്ള് മഴാ ഇപ്പളും ഇപ്പളും ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചാറി കൊണ്ട് ഇങ്ങനെ നിക്കാണ്
ആ ഇവിടെയും അങ്ങനെ തന്നെ ഇപ്പൊ ചെറിയേ ഒരു ഇത് കിട്ടിക്ണ്
ഏ ഇവിടെ ഇന്ന് ഫുള്ള് മഴന്നെണ് ഇന്നൊരു ഒഴിവ് കിട്ടിട്ടില്ല
ഇല്ല ഇതന്നെ ഡ്രസ്സ്അലക്കാനും അതൊന്നു വിരിക്കാനും എന്തൊരു ബുദ്ധിമുട്ടാ അറിയോ സ്ഥലവുംഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ടു ഫുൾ മഴ അല്ലായിരുന്നോ ല ഫുള്ള് ചെറിയ മക്കളും ആകുമ്പോ ഭയങ്കര
ഞാൻപ്പൊ ആ ഒറ്റക്കുമാകുമ്പോൾ കൂട്ടം ഡ്രസ്സ് രണ്ടും മൂന്നും കൂട്ടം ഏറെ ഉണ്ടാവും
ആ
പിന്നെ മക്കള് സ്കൂൾക്ക് പോണത് മദ്രസക്ക് പോണത് പോകുമ്പോഇട്ണത് സ്കൂൾ ഇട്ട് വന്ന് വന്നിട്ട് ഇടുന്നത് അങ്ങനത്തെ കൂട്ടുമ്പോം കൊറേ ഉണ്ടാവും
ആഹ മെഷീൻ ഉണ്ടെങ്കിൽ ഉണക്കിയെങ്കിലും ചെയ്യാംഇത് അങ്ങനത്തെ സൗകര്യം ഇല്ല അത് കല്ലപ്പത്തെ ഇവിടെക്കെ ഞങ്ങളെ വീട്ടിലൊക്കെ അങ്ങനെയാണ് അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ്
ആ മെഷീനൊന്ന് അത്യാവശ്യത്തിന് വേണം ശെരിക്ക്.
കുട്ടികളും കൊറേ ആൾക്കാരൊക്കെ എണ്ടാവും വീട്ടിലേ
അപ്പൊ ആ ഞാൻ ഇപ്പ ഇനി കല്ലുമ്മേ തിരുമ്പിയാലും അതില് ഒണക്കികാ ങ്ങട് മേലെ കൊണ്ടെയിടും ഓപ്പൺ ടെറസിൽ ഇടും അല്ലങ്കിൽ ഞാന് അയേലിട് ആ റുമില് അയേല് കെട്ടിക്കാണ് അങ്ങനെ ഇടും അങ്ങനെയൊക്കെണ് ഒണക്കും ഒന്ന് വീശി കാറ്റെണ്ട പിന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഒണ കാറ്റ് കൊള്ളാനെല്ലേ ഉള്ളു
എന്നാലും ഞമ്മക്ക് നമ്മള് സ്കൂൾ യൂണിഫോം ആയാലും ക്കെഡാ അങ്ങനത്തെ കൊഴപ്പില്ലല്ലോ ഫാനോ ഇഞ്ഞിസ്തിരി ഇട്ടാല് ഇത് ഓരോ ഫാന്റും ക്കെ ഒണങ്ങി കിട്ടാനെ മാക്സി ഒക്കെ എന്തോര് ബുദ്ധിമുട്ടറിയോ ഇങ്ങന തടിയിച്ചു മഴപെയ് മഴക്ക് മഴേന്നെ വേണാണോ അത വെ വെയിലിന് കൊറച്ച് വെയില് വേണം വെയില് എറക്കുമ്പ നമ്മള് ഇതാവുമ്പ നമ്മള് വിചാരിച്ച് ഒന്ന് ചൂടിന്റ ശക്തി കൊണ്ട് നമ്മള് വിചാരിക്കരുത് ഇന്ന് മഴ പെയ്തെങ്കിലേരുന്നു മഴ പെയ്തപ്പൊ ഭയങ്കര തണുപ്പാണ്.
നല്ല തണു പ്പ ആ ഇവിടെ തണുപ്പെണ്ട് ഇവിടെ മേലക്ക് കയറിയാ പിന്നെ വല്യൊരു ചൂടെണ്ട്. ഇവടെ അടിക്ക് നല്ല തണുപ്പാ റൂമിലായാലും ഫാൻ ഇട്ടാലും ഇങ്ങട്ട് ഞാനാട്ട് ഫാന് കൊറച്ച് വെക്കലാ ഈ മക്കക്ക് ഫുള്ള് ഫാൻ വേണം ഞാനത് സ്പീഡ് കൊറച്ച് വെക്കും എന്നിട്ട്.
ആ അതന്നേണ് ഈ മക്കക്കന്നേണ് ഫാനും ഏ സീന്റാവശ്യം ഞമ്മക്കത്ര വേണ്ട.
ഫാന്
ഓൽക്കയ്ന് ചെറുപ്പത്തിലേ ശേലായതല്ലേ
ആ അതാണത് ഓൽക്കത് ചെറുപ്പംതൊട്ടേ ഞമ്മളെകൊണ്ടിത് കഴിയൂല. എത്ര വലിയ കട്ടിയിള്ള ബ്ലാങ്കറ്റ് എണ്ടെങ്കിലും നമ്മുക്ക് തണുപ്പ്
ഉം ഓട് വീടായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇവിടെ ക്കെന്തോര് തണുപ്പാറിയോ ഫാന് ഓ ഓഫാ ക്കാൻ വയ്യല്ലോ വിചാരിച്ചിട്ടാണ്.
ആ ആ ഇവ ഇവിടേ അങ്ങനെന്നെ ഇവിടങ്ങനെ തറവാട്ടിന്ന് പറയും. നല്ല തണുപ്പാണ് ഫാൻ ഇടാതിക്കാനും വയ്യ ഫാനിട്ടാലാണെ പെരുന്തണു പ്പാണ് പറയുന്നത്.
പെരും തണുപ്പ ഈ കൊതും കാര്യൊക്കെ എണ്ടാവുവേ ഈച്ച അപ്പൊ പിന്ന ബുദ്ധിമു ട്ടോണ്ട് ഇടും വേണാണം ഇട്ടാലാണെങ്കില് ഭയ ങ്കര കാല് ഇങ്ങട്ട് കാലിമ്മെക്ക് ഫാൻ തട്ടുമ്പോ തന്നെ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു രണ്ടു ദിവസം ആയിട്ടുള്ളൂ മഴ തൊടങ്ങീട്ടന്ന് ഒള്ളു. അപ്പോത്തിന് ഭയങ്കര തണുപ്പ്. ഉം ഭയങ്കര തണുപ്പ്. ചൂടായാലാണ് ഭയങ്കര ചൂടാണ്. അപ്പൊ നമ്മള് വിചാരിച്ചു മഴ കിട്ടിയെങ്കിലേരുന്നു.
അതെ
മയന്റെ ശക്തി കൊണ്ട് പെരും തണുപ്പും എന്റെ അന്നിട്ട് പ്ര ത്യേകിച്ച്
വേറെ പിന്നെന്താ ആ ആ ഓരെറങ്ങി.
ഏഹ് അത് ശരി ആ പിന്നെന്തൊക്കെയാ എന്നാ ആ എന്നാ വേറെ പ്ര ത്യേകിച്ചൊന്നും പിന്നെ വിളിക്കണ്ട
ആ ഓക്കെ എന്നാല്.